ഹലോ ഹലോ ആ എന്തൊക്കെയ വിശേഷങ്ങള്
സുഖായിട്ട് പോകുന്നു നിങ്ങളോ
ഞങ്ങള് ഞാൻ സുഖാണ് ആ സുഖ
ആഹ്
എന്താ അവിടെ
ഉ
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല എന്താ ഭയങ്കര ശബ്ദം കേൾക്കണ ആ ആളില്ലാത്ത ആളില്ലാത്ത ടുത്ത് നിന്ന എനിക്ക് കേൾക്കണേ പറയി ശബ്ദം കേൾക്കാൻ
അപ്പുറത്തെ വീടിന്റെ മേലത്തെ വീട്ടീന്ന് ഒരുൾപ്രദേശ ച്ച വീടാണോ നമ്മളെ വീട്ടുന്നല്ലേ നമ്മളെ വീട്ടുന്നല്ല നമ്മളെ വീട്ടില് കുട്ട്യളൊക്കെ നേ കുട്ട്യളൊക്കെ നേരത്തേ കിടക്കും
ആ അത് ശരി അവരെ എല്ലാരും ചോറയി കഴിഞ്ഞൊറങ്ങിയോ
ആ
ഏ കുട്ടികള സ് സ്കൂൾ പോവാൻ അന്റെ കുട്ടികൾ സ്കൂൾ പോകാനായിട്ടില്ലേ
ഇന്റെ കുട്ടികൾ ഇന്റെ കുട്ടിക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ
ആ ആ അനക്ക് വൈകീട്ടാലെ കുട്ട്യാളായത് ലേ
അതെ
ആ ഞാന് ഞാൻങ്ങനെ വിചരിച്ചിരുന്നേ അനക്കൊക്കെ വിളിക്കണം വിളിക്കണം എപ്പോഴുംങ്ങനെ കരുതും കൊറെ ആയല്ലോ പിന്നെ എന്തൊക്കെ ന്ന് ഭക്ഷണം ഉണ്ടാക്കി
ന്ന് കൂന്തളും കൂന്തളും ബീഫ് കറി
അ ആ സ്പെഷ്യലൊക്കെണ്ടല്ലോ ഞങ്ങളെവിടെ അങ്ങനെ കൂന്തൾ കിട്ടൂലടി കൂന്തളത് ഇവിടെ വരേല്ല അയിലേ മത്തിയോ അല്ലെങ്കി ചെറിയ ബത്തലുണ്ടല്ലോ അങ്ങനെക്കെ
വരൊള്ളൂല്ലേ റേ റേഞ്ചുണ്ടോ റേഞ്ച് കൊറവുണ്ടോവിടെ ഹലോ
ഹലോ
ഏ ഹലോ ആ മുറിഞ്ഞി മുറിഞ്ഞിട്ടാണ് കേൾക്കുന്നേ മുറിഞ്ഞ് മുറിഞ്ഞാണ് കേക്കുന്നത്
തന്നെ ഇവിടെ ഹലോ ഇവിടെ റേഞ്ച്ണ്ടേ ഇവിടെ കൊഴപ്പൊന്നുല്ല
ആ ആ സ്പീക്കറിൻ്റെ പ്രശ്നായിരിക്കും
ആ
ഉം അങ്ങനെ എന്താ ജോലി ചെയ്യുന്നേ വർക്ക് ഹോമായിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടോ
ഇല്ലടോ ഞാൻപ്പോ വർക്കൊന്നും ചെയ്യണില്ല ഞാൻ വർക്ക് ചെയ്യാൻ പോണംന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ആയ പ്പേ ഞാൻ വേണ്ട
അതേ
പിന്നെ ഞാൻ നികും ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ ന്നാള് പറഞ്ഞില്ലേ ക്ക് മൂന്ന് കുട്ട്യാളാ അനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ
അതെ അതെ
മെസ്സേജയച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ കൊറേ ആയിട്ട് മെസേജയച്ചേ ജ് മറന്നിട്ടുണ്ടാവൂലേ ഞാൻ പറഞ്ഞൊക്കെ
ആ മറന്നിട്ടുണ്ട്.
ആ പിന്നെ ഞാനിപ്പോ ഗ്രൂപ്പിലൊന്നും അങ്ങന വരലില്ല അല്ലെങ്കി മറ്റേത് നമ്മളെ സ്കൂൾത്തെ ഗ്രൂപ്പിലൊക്കെ എപ്പോളുങ്ങനെ ണ്ടാവലുണ്ട്
കാണലുണ്ട് അതെ അപ്പ വീട് അതെ എനിക്ക് തോന്നി മെസേജൊന്നും കാണാഞ്ഞിട്ടേ വീട് പണിയായതൊണ്ട് ണ്ടോ വീട് പണിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കാരണങ്ങൾ കൊണ്ടാവന്ന്
ആ വീടുപണിയാണ് അപ്പൊ പിന്നെ ഒഴിവില്ല ഒന്നാമത് പിന്നെ ഈ വീട്ടത്തെ സാധാരണ നമ്മൾ ചെയ്യണ വീ വിട്ടിത്തെ പണികൾ ചെയ്യണം. കുട്ടിയളെ നോക്കണം അയിന്റെടേല് വീട്ട് പണി ചെ വീട് പണിയുള്ളവർക്ക് പണി ഭയങ്കര പണിയാള തെരക്കാണ് അത് ചെയ്യണം ഇപ്പൊ ഏകദേശം ഒറ്റക്ക
ഏകദേഷം വാർപ്പൊക്കെ ആയിട്ടുണ്ടാവുംല്ലേ?
ആഹ് വാർപ്പൊക്കെ കഴിഞ്ഞ് കുടിയിരിക്കാൻ ആയിട്ടുണ്ട് ഞാൻഞാൻ നിങ്ങൾക്കൊക്കെ വിളിക്കണം വിചാരിച്ച് നിക്കാണ് കുറച്ച് ദിവസം കൂടെ പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വിളിക്കാൻ ഇങ്ങളോടൊക്കെ പറയാന് എന്നൊക്കെ കരുതി ഇങ്ങനെ നിക്കാണ് പ്പൊ എല്ലാർക്കും അത് പറഞ്ഞത് ഒന്നാമത് തിരക്കായിട്ടാണ് വിളിക്കത്തത് അപ്പൊ ഞാൻ കുറച്ചു ദിവസം കഴിയട്ടെ ഇന്നട്ടാണ് നിങ്ങളോടൊക്കെ പറയാന് നിങ്ങൾക്കൊക്കെ വിളി ക് ഞാൻ വിളിക്കണ്ട് ഒരീസം അല്ലാത്ത തീരുമാന ഓ കുട്ടിയാളെ ഒക്കെ കൂട്ടി വരണം ട്ടോ
ഓക്കെ ഒരു ദിവസം വരണ്ട്. എന്തായാലും കുട്ടികളെ കൊണ്ട് ഒരു ദിവസം വരണ്ട് ഹലോ
ആഹ് വേറെന്തൊക്കെ വിശേഷങ്ങൾ ചോയ്ക്ക
വേറെ വിശേഷന്ന് വെച്ചാൽ ഗർഭിണിയാണ് ആറു മാസം ഗർഭിണിയാണ്.
ആഹ് ആഹ് മാഷാ അല്ലാഹ് അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പുതിയ വിശേഷങ്ങളൊക്കെഇപ്പോല്ലെ എനിക്ക കുട്ടിയഞ്ഞേ ഒള്ളുന്നാണ് രണ്ടാമ
രണ്ടാമതാണ്
ആഹ് അത് ശെരി പിന്നെ വേറെ വൈകുന്നേരത്തേക്ക്ഉള്ളത് എന്താന്നട്ട് വൈകുന്നേരതക്ക് ഇനി എന്തേലും ഉണ്ടാക്കുണ്ടോ പുതിയതായിട്ട് ഭക്ഷണൊക്കെ
വൈകുന്നേരം നമ്മള് ബിസ്ക്കറ്റോ അങ്ങനെ മുട്ട ബജിയോ അങ്ങനെ ഉള്ളിവടെ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ആഹ് ഞാനും തന്നെ കുറച് ഉള്ളി വടക്ക് അവിടെ മസാല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോയി അത് കൊടുക്കാലോ വിചാരിച്ചിട്ടേ അപ്പൊ ഞ്ഞി ഞാൻ വൈകുന്നേരം ഞാൻ അത് ഇണ്ടാക്കണം
കുട്ടിയാൾക്ക് സ്കൂള് ഉച്ചവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു
ആഹ്
അതെ തിങ്കളാഴ്ചക്ക് പകരം
ആഹ്
മുഹറം ഒമ്പതും പത്തായപ്പൊ രണ്ട് ദിവസം ലീവായിരുന്നു
ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ
വേറെ അങ്ങനെ പോകുന്നു
ഏഹ് പിന്നെ ഈയ്യ് നമ്മടെ നാട്ടിലൊക്കെ വരലുണ്ടോ? അതോ ഇപ്പൊ അവിടെത്തന്നെ വീട്ടക്ക് പോവലില്ലേ ഇയ്യ്?
ആഹ് ഞാൻ വീട്ടക്ക് വീട്ടിൽക്ക് വന്നിരുന്നു ഒരു മാസത്തോളം അവിടെ ആയിരുന്നു.
തന്നെ ഇപ്പൊ വെയ്യാഞ്ഞിട്ട് ആവുല്ലേ
ആഹ് ഇപ്പം ഡോക്ടറെ കാണിക്കാനൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ വന്ന് നിന്നതാ ഭർത്താവിന് ആഹ് ഭർത്താവിന്റെ വീട്ടില്
ആഹ് ഇനി പ്രസവൊക്കെ ആവുമ്പോ അങ്ങോട്ട് പോവോ
ആഹ് മിക്കവാറും പോവും ഒമ്പതാം മാസം ആകുമ്പോ പോവും
ആഹ് ആദ്യത്തതും അവിടെ തന്നെ ആയിരുന്നില്ലേ അന്റെ വീട്ടിലായിരുന്നില്ലേ പ്രസവിച്ച കിടന്നിരുന്നേ ആഹ് അത് ശരി പിന്നെ എന്തൊക്കെ വേറെന്തൊക്കെയ രാവിലെ എന്തേന്ന് ചായക്കടിയൊക്കെ കെ
ചായക്ക് ദോശയും മുട്ട റോസ്റ്റും
ഏഹ് ഞാനെയ് നമ്മക്ക് എല്ലാർക്കൂടെ എവിട്ക്കേലും ട്രിപ്പ് പ്പ് പോണം എവിടക്കങ്കിലക്കെ ടൂർ പോണംമൊക്കെ വിചാരിച്ചതാ അപ്പോ അനക്ക്പ്പൊ ഇനി അതിന് പറ്റൂല ല്ലെ ആഹ് അത് ശരിയ് ഇയ്യ് അനക്ക് പോരാൻ കഴിയുണ്ടാവൂലല്ലേ ഇങ്ങനെയാണെങ്കി എങ്ങനെ പോര ഇപ്പൊ ആറ് മാസം ഏഴു മാസം ക്കേ ആയ പിന്നെ നമുക്ക് പുറത്ത് അങ്ങന പോകൻ പറ്റാത്
പോവാനും പറ്റില്ല കല്യാണത്തിന് മുന്നേ ഊട്ടിയും കാര്യങ്ങളൊക്കെ പോയതാണ്
ആഹ് അത് ശരി പിന്നെ വേറെ എന്തൊക്കെ രാവിലെ എന്തായിരുന്നു ചായക്കടി ഇണ്ടാക്കിയിര്ന്ന്
അത് ദോശയും മുട്ട റോസ്റ്റും പിന്നെ അതിന്റെ ആനെ പിന്നെ നമ്മൾ മ്മ നമ്മള് പിന്നെ ഉച്ചക്ക് പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വെണ്ടൊക്കെ ചുട്ടെടുക്കും നിങ്ങള് ഇതില് ഞങ്ങള് വെണ്ടക്കെ ചുട്ട് എടുക്കലാണ് നടു കീറീയിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച പിന്നെ കുറച്ച് കരിയേപ്പിന്റെ ഇതോക്കെ ഇട്ടിട്ടുണ്ടെ
ആഹ്
തിന്നേ തിന്നേ പാവക്ക കൊണ്ടുവരും ചില നേരത്ത് ആഹ് അതെ
ആഹ് അങ്ങനെ എനിക്ക അറിയൂലടോ അങ്ങനെ ഉണ്ടാക്കാനന്ന് ഞാന് ഒന്ന് ഉണ്ടാക്കി നോണം വെണ്ടക്ക ഇവിടെ ഉണ്ട് വെണ്ടക്ക നമുക്ക് ഇവിടെ കൃഷി തന്നെ ഉണ്ട് നമ്മള തൊടൂൽ നിറയെ വെണ്ടൊക്ക കൃഷിണ്ട് അപ്പൊ വെണ്ടൊക്കെ വെറുതെ ഇങ്ങനെ കിട്ടും എപ്പോഴും
ആഹ് നടു കീറിയ നല്ല രസമാണ് ചുട്ടടുത്ത് തായി അപ്പറംപ്പറം മറച്ചിടണം തീ കുറച്ചേണ്ട്
ആഹ് മീൻ ചുടും മീൻ ഇതാക്കുമ്പോ മീൻ പൊറിക്കുമ്പോലേ
അതെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കയ്യിയില് കുറച്ച് വെള്ളംക്കാണ്ട് ഇങ്ങനെ കൊഴയ്ക്ക മസാല അത് ഇളക്കി പിടിപ്പിക്ക അങ്ങനെ അരമണിക്കൂർ അങ്ങനെ ആക്കി വെചാണ്ട് മാറ്റിയക്ക്
ആഹ് എന്നാ അങ്ങനെ ഒന്നു ഉണ്ടാക്കി നോക്കണം എനിക്കറിയൂലത് പിന്നെ അവിടെ എങ്ങനെ കാലാവസ് ക്കെ മഴയുണ്ട അവിടെ ഇവിടെ നല്ല മഴയാനാടോ
ഇവിടെ നല്ല ചൂ വെയ്ലാണ്
തനെ ഇവിടെ നല്ല മഴ പെയ്യാ ഇന്നലെ നല്ല മഴായിരുന്നു ഇന്നും നല്ല മഴുണ്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ തുണികളക്കെങ്ങട്ട് പുറത്ത്ക്ക്‌ ഇടാ എടുകാ പുറത്ത്ക്ക്‌ ഇടുകാ വെയിലാണുമ്പോ ഇടാ മഴ ആകുമ്പോ എടുക്കാ ഇതനെ പണി
അതന്നെ ചെറിയ കുട്ടികളൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ പുറത്തക് ഉം ഒന്ന് ഒന്ന് രണ്ട് എണ്ണ ഒന്നല്ല കുറെേ തീരുമ്പാണ്ടാക്കും ഒരു കമ്പനിയിലൊക്കെ പോയിരുനൊണ്ട്
ആഹ് അത് ശരി അങ്ങനെയൊക്കെ ഇപ്പൊ മ മഴക്കാല മഴക്കാല ആണെങ്കിലും മഴ ഒരുപാട് കുറവാട്ടോ ഇപ്പൊ കാലാവസ്ഥൊക്കെ ഭയങ്കര മോശമാണ് കഴിഞ്ഞ കഴിഞ്ഞ മഴയൊക്കെ മെയിൽ തുടങ്ങി മെയ് ആയ ഇപ്പ പകുതിയപ്പോ ഇതി മഴ തുടങ്ങയിട്ട് ഒരുപാട് മഴണ്ടായിരുന്നു പിന്നെ മഴ പെയ്തി പക്ഷെ ഇപ്പോ മഴ എവടെ പോയി മഴ എപ്പോഴെങ്കിലും ഒന്ന് പെയ്യണതാ ഇപ്പൊ കുറ ദിവസമായിട്ട് ഇവിടെ പെയയില്ലായിരുന്നു ഇപ്പ തുടങ്ങിയത് അപ്പ രണ്ട് ദസം മഴ മഴ തന്ന ഉണ്ടായിരുന്നില്ല എന്താ ഇങ്ങനെയൊക്കെ കാലാവസ്ഥാആയാൽ എന്താ ചെയ്യാലേ
പറ്റൂലാ പറ്റു രാത്രി പെയ്തപു നേരെ വെളുത്തിട്ട് മോട്ടർ ഇടാൻ പോകുമ്പളക്കെ രാത്രി പെയ്ത പോലെ തോന്നും
അതെ അതെ അത്രയും മഴ മഴ പെയ്താൽ തന്നെ ആഹ് മഴ പെയ്തു അതന്നെ അതിന് നല്ലം പോലെ മഴയില്ലെങ്കിൽ കിണറ്റിലൊന്നും വെള്ളലില്ലിങ്കിൽ നിങ്ങക്ക് എങ്ങനെയ അവിടെ സാധാക്കണറാ എനക്ക് അതോ കൊഴൽക്കെണാറാ
കോയൽ കോൽ കോയൽ
കൊയലാണ് ആഹ് ശരി കൊയ
കംപ്ലൈന്റായി രണ്ടാമത് മോട്ട്റ്യേയി രണ്ടാമത് എന്താര് മൊ കുട്ടി എറങ്ങി പോണ മായ്രി പൈപ്പൊക്കെ ഒന്നായ്ട്ട് എറങ്ങി പോയ്ക്കാ ഒര് പ്രാവ്ശ്യം നന്നാക്കേതെയ്ന്നു പ്പരണ്ടാമതും പഷേ പ്പാളെ വിൾച്ചിട്ട്ണ്ട് വൈകുന്നേരം വരൊള്ളൂ ഇപ്പ വള്ളല്ലാഞ്ഞ്ട്ട് അപ്പർത്തെ വ്ട്ട് പോയി തിര്മ്പി കുളിച്ച് പോന്നതാണ് കുളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഈ പ്രഗ്നന്റായിരിക്കുമ്പോ വയറ്മലൊക്കെ ചോറി ചോറിയാൻ തൊടങ്ങല്ലോ
ആഹ് അപ്പൊ വെള്ളല്ലാത്ത ഈ ഏ ങ്ങളവടൊന്നും സാധാ കണറില് പിന്നെ വള്ളം കിട്ടൂല
സാധാ കെണറ് വടെ കുയ്ച്ചാ പറ്റില്ല ഫുള്ള് അരിപ്പാറേണ്.
ആഹ് അത് ശരി പറ്റ്ണ്ടാവ് ല്ലലെ ആഹ് ആഹ് പിന്നെ ഈ എന്താണ് അപ്പ ങ്ങള് കുടി ക്കാനൊക്കെ വള്ളം തന്നെട്ക്കാ
കുടിക്കാനക്കെ ഇപ്പൊർത്ത്ന്ന് കൊണ്ടന്ന്ട്ട് കുട്ക്കേല് നറച്ചെച്ചതാ പിന്നെ ഡ്രമ്മില് ലെയ്ൻ വെള്ളം വന്നപ്പൊ പിടിച്ചെച്ചതാ
ആഹ് അതോണ്ട് ഉപയോഗിക്കാൻ വെള്ളൊക്കെ ണ്ട്ലേ വള്ളല്ലെങ്ങ്കി ഭയങ്കര ബുദ്ധിമുട്ടെന്നേണ് അതന്നെ വാണ്ടത്
ഉം ഉള്ളിൽക്ക് ഉള്ളിൽക്ക് ഭർത്താവ് ഇട്ത്തോണ്ടെയ്ന്നു
ആഹ് ആഹ് അത് ശെരി പിന്നെന്തൊക്കേ വേറെന്തൊക്കേ വിശേഷങ്ങള്
വേറങ്ങനെ പോകുന്നു
ഉം വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
ചോറ് വേറെ കൊഴപ്പൊന്നുല്ല ചോറ് കഴിച്ചോ
ഉം ചോറ് വെയ്ച്ച്ട്ടില്ല ന്നാ ആയിക്കോട്ടെ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ ഞാനും ചോറേയ്ക്കട്ടെ ഇജ്ജും പോയി കഴിച്ചോ
ക്കോട്ടെ
ആഹ് ആയി